ആ എന്തേയ്‌ണ് ഞാൻത ഇവിടെ ഇരിക്ക്യാ. ആ കഴിച്ചിട്ടില്ല കഴിക്ക്യാറായി. പ്രത്യേകിചൊന്നുല്ലടാ.
അഹ് ശെരി ആ ആ
അവിടെന്താ?
ഇവിടെ ബീഫ് വാങ്ങിട്ടുണ്ട് ബീഫ് വെക്കണം ഇന്ന് മുഹറം പത്തല്ലേ? ആ
ആ
ഇപ്പയ്ന് ബല് ണ്ട്
ആഹ് വെക്കല് കഴിഞ്ഞിട്ടില്ല
ഇന്നെ ബിരിയാണി നയില ആക്കാ ഞാ ചിക്കൻ ചിക്കത്തേക്ക ഉണ്ട് ഞൻ ഡോക്ടറെ കാണിച്ചു വന്നതാണ് പ്രഗ്നന്റ് ആണ് അ കാണുഅന്ന പട കടന്ന കന്ന
ആഹ വീട്ടിക്ക് പോണ്ടോ
ഇല്ലാ
പോണംന്നുണ്ടായിരുന്നുച്ചസമ്മയികന്നില്ല സമ്മയിക്കുന്നില്ല
ആ എന്തേ
പോണ്ടാ അറ
അതെ എന്റെപ്പ അടുത്തെങ്ങാനും പോയി
ആഹ ഇപ്പപ്പമ്മ മരിച്ചീനി അപ്പോൻ പോയി വന്നതാ
അതെ ആ പ്പഅതൊണ്ട് പോ പോണ്ടാ പറിയ
ആ
ആഹ ഇവടെ അങ്ങനൊക്കെ തന്നെ കുറച്ച ദിവസം പോയി കഴിഞ്ഞാൽ പിന്നെ ഒരാഴ്ചൊക്കെ കഴിഞ്ഞഞ് രണ്ടഴ്ച ഒക്കെ ആയിട്ടുണ്ടാവുള്ളൂ ചെലപ്പോെ പോട്ടേച് പറയ എന്തപ്പ കഴിഞ്ഞാഴ്ച വന്നേചോ
എവിടെ ഇൻക്കൊര് ലീവ് കൊറവാ. മക്കൾ മദ്രസ് പോണണ്ട് സ്കൂൾ മദ്രസ് ഇണ്ടാവണ്ട്
ആഹ പരിപ്പ് കറിയാ ആ ആ ഏട എന്റെ കുട്ടിയും പിന്നെ എനിക്കൊരു കുട്ടി
എത്ര നെസ്രി പോ സ്കൂല്ക്പോണ്ടോ
ആ ഒരാള് ഒന്നില് ഒരാള് ൽകെ ജിയും ഒരാള് അംഗൻവാടിയിലും ഉം ഇപ്പൊ കാരണം ആ അതെ ലീവവുകാരനം ഇന്ന് ഇവനുണ്ടേ അല്ലങ്കെ ചെറ്ത് മാത്രണ്ടാവാറുളളൂ അതെ അപ്പൊ കറണ്ട് പോയിണ്ടായി ഇന്ന് നല്ല മഴണ്ടായിരുന്നു
ആണോ അവിടെ നല്ല വെയിലാന്നല് മൂന്നല് ദിവസം പനിയൊക്കൊയിരുന്നു ഉം ഉ പനിഒക്കെ വൈറൽപ്പനി പിടിച്ചു മരിച്ച വീട്ടു പോയ്പളെ അവിടെ എല്ലാവർക്കും
ആഹ അതേലേ ആഹ ന്നിട്ട് ഡോക്ടറെ കാണിച്ചില്ലേ
ഡോക്ർ കാണിച്ച് അപ്പം പാരസെറ്റമോൾ തന്നയെനി അത് കുടിച്ച് എനിക്ക് മേലുമേൽ അലർജി വന്നി ചൊറച്ചിലൊക്കെ വന്നപ്പോ പിന്നെ നിർത്തി പിന്നെ ആവിയൊക്കെ പിടിച്ച് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പനി മാറ്റിെടുത്ത്
ആആ അത് ഇവിടെ മറ്റേ രണ്ട് പോത്തുണ്ടേ അപ്പൊ പട്ടി വന്നിട്ട് അയിനെ കടിക്കാൻ നോക്കുകാണെ അപ്പൊ അത് പക്ഷെ പോത്ത് കുത്തണതല്ലേ അത് പട്ടിനെ ട്ടോടുപ്പിക്കാണ്
ഇവിടെക്കെ ഇണ്ട് നായ്ക്കള ഭയങ്കര ശല്യ മക്കളെ പോല ഉച്ചക്കെകുമ്പോ മക്കൾ മദ്രസിലൊക്ക വിട്ട് വരുമ്പോ നല്ല വേഗത്തിലൊടുക
ആഹ ആദ്യം അങ്ങനെ നല്ലണ്ടായിരുന്നല്ല ഇപ്പൊ പിന്നെ കുറഞ്ഞിടക്ക ക്ക് തോന്നണ ആ ആദ്യ കുട്ടികളെ പിടിച്ച് കടിക്കല്ലേ ചെയ്തർന്നത് എന്നിട്ട് ആളുകളൊക്കെ തല്ലി കൊല്ലൊക്കെല്ലേ ചെയ്തർന്നത്
ആഹ്താ ഇവിടെപ്പ തുടങ്ങിട്ടണ്ട് കുട്ടികള വിത്തലോടെ ചെയ്യാം ആരാലും വേണ്ടില്ല അങ്ങോട്ട് കൊരച്ച് ചാടും
നല്ല റീൽസ് ഒക്കെ ആഹ ഇപ്പൊ ഞങ്ങളുടെ അവിടെ അടുത്ത് വിഷപ്പെട്ടിയാണെന്ന് വിചാരി ചർ ഒരു പട്ടി ഉണ്ട് എല്ലാരും പോയി കടിക്കാത്രേ ഓരോരുത്തരുടെ കാലിൽ തൊടർ ഇവിടെ വടക്ക അടിച്ചിരിക്ക
ഓ ഭയങ്കര അതാണ് എന്റെ മ മക്കളെ പുറത്തിറക്കാനും പേടിയാണ് കളിക്കാൻ വരാണെങ്കിലും മുറ്റത്തെ കളിക്കുകയുള്ളൂ ഉം
ആ ആ
ഫോൺ മക്കള്ളെ അങ്ങനെ കുറവാണ് അതോണ്ട് സമാധാനം മുറ്റത്ത മുറ്റത്ത് കളിച്ചോട്ടയിരിക്കും ചെയ്യൂ
അതെ ആ ഇവിടെ ചെറുതിന് ഇതുപോലെ ചെറുപ്പത്തില് ഹ് ഇങ്ങനെ മണ്ണില് കളിക്കൊക്കെ ചെയ്താ ചെയ്യാൻ സമ്മച്ചായിരുന്നു ഞാനീ അങ്ങനെ കളിച്ച് കളിച്ചിട്ടും പിന്നെ എന്റെ ബർത്ത്ഡേയ്ക്ക് കേക്ക് വാങ്ങിട്ട് ഫ്രിഡ്ജില് വെച്ച പറഞ്ഞപ്പ രണ്ട് ദിവസം കഴിട്ട അത് കഴിച്ചത് അപ്പൊ അങ്ങനെ എന്നിട്ട് ഇൻഫെക്ഷൻ കയറിയിട്ട് നല്ല പനി കഴിഞ്ഞിട്ട് അഡ്മിറ്റ് ഒക്കെ ആയി അതിന് ശേഷം അങ്ങനെ മണ്ണിലും കളി മണ്ണിലും കളിച്ചു ഇപ്പോ അതിന്റെ ഒരു ഇൻഫെക്ഷന് ഉണ്ട് പിന്നെ കേക്ക് കഴിച്ച് അതിന്റെയും ഉണ്ട് പിന്നെ ചെറുത ഉണ്ടർന്ന അപ്പൊ റാഗിയ കൊടുത്തർന്ന് അല്ല മണ്ണില് കളിച്ചന്റെ ആ അത് പിന്നെ കേക്ക് അങ്ങനെയാണല്ലോ ഫ്രിഡ്ജ രണ്ട് ദിവസം വെച്ച് കഴിക്കാൻ പറ്റില്ലല്ലോ വൈറസ് ഫംഗസ് കയറൂലോ അത് ഓർക്കൂല കൊടുക്കാൻ പാടില്ല പക്ഷെ അന്ന് പിന്നെ ഉണ്ടായില്ല നമുക്ക് പിന്നെതൊക്കെ ഇങ്ങനെ സെർച്ച്‌ ചെയ്പ്പളാ ആ അങ്ങനൊക്കെണ്ടല്ലേ എന്നറിഞ്ഞത് നമ്മിപ്പ ഫ്രഡ്ജിൽ വച്ചിട്ട് കുറ ദിവസൊക്കെ രണ്ടു ദിവസം മൂന്ന് ദിവസൊക്കെ കഴിഞ്ഞിട്ട് കഴിക്കൂല്ലോ ഞങ്ങളൊക്കെ കഴിച്ചായിരുന്നു കേക്കല്ലേ നമ്മ അങ്ങനെ ചിന്തിക്കില്ലല്ലോ വേറെ വല്ല ഫുഡൊക്കെ നമ്മള് ചൂടാക്കിയുള്ള കഴിക്കിനൊക്കെ നമ്മളനെ കഴിക്കില്ല
അത് ശരി ഇവിടെ എന്റെ മോക്ക് എഗ് പറ്റൂല സ്കിന്നിന് അവക്ക് ചൊറിഞ്ഞു ഒന്ന്മേലൊന്നായിട്ട് സ്കിന്ന് കംപ്ലൈന്റാ ആ ചെറുപ്പത്തിലെ ആറു മാസയപ്പോ ഞാന് കൊടുത്തനു അപ്പൊ മേൽ പൊന്തിപ്പൊ ഡോക്ടർ പറഞ്ഞ ഇനി കൊടുക്കണ്ട എഗ്ഗിന്റെയൊക്കെ അലർജിയന്ന് അങ്ങനെ നിർത്തി വെച്ച് പിന്നെ മരുന്ന് ഒക്കെ കുടിച്ചതിന് ശേഷം പിന്നെ മാറി പിന്നെ കുറെ മാസം ഡോ കൊടുത്തു നോക്കി കാരണം പ്രോട്ടീനുള്ള ഫുഡല്ലേ ആഹ് എങ്ങനെ
അയ് ശരി
ഏട്ട ആഹ് ഏഹ് അത് മ്മ അതിവ് ടെ പയേ സാധനത്തിന്റെ ആള് വന്ന്ണേ അപ്പൊ ഇക്കന്റെ വണ്ടിടെ ടയർണ്ട് ഇവിടെ കടക്ക് ന്നേ അപ്പൊ അത് ഇക്കനോട് വേണോ ന്ന് ചോയിക്കാന്
അയ് ശരി അങ്ങനെ കൊടുക്കാറുണ്ടോ സ്ക്രാപ്പ് ഒക്കെ വരുമ്പോ?
പറഞ്ഞ് വെറുതെ ഇവിടെ ഇങ്ങനെ വെള്ളം എട്ടി സത്തിന് കാര്യയലല്ലോ
ആഹ് ഞങ്ങളവ്ടെ കൊടുക്കാറുണ്ട്ട്ടോ ആദ്യൊന്നും കൊടുത്താറുന്നില്ല തടി ഹരിതകർമസേന ക്ക് വരുമ്പോ അവർക്ക് ഇങ്ങനെ കുപ്പി പാട്ടൊക്കെ കൊടുക്കാ ചെയ്യാറ് അവര് കൊണ്ടോവും ചെയ്യും അപ്പി പിന്നെ ഇങ്ങനെ അടുത്തവീട്ട് ത്തെ ഒരു താത്തങ്ങനെ പറഞ്ഞു ഇങ്ങനെ അതെന്തിനാ ഇങ്ങനെ കൊടുക്കണത അവരിക്ക് അത് ഈ പ്ലാസ്റ്റിക്കേര് വരുമ്പ കൊടുത്ത കഴിഞ് കഴിഞ്ഞ പത്തൊന്നൂറൊ കിട്ടില്ലേ എന്നൊക്കെപ റഞ്ഞുട്ടോ ഞങ്ങള് അങ്ങനെ കൊറെ കുന്ന് കൂടി എടക്കുമ്പൊ രു വൃത്തില്ലാണ്ട് കടക്കണ്ടച്ച് ട്ട് കൊടുക്കാണ്ന്ന് പറഞ്ഞു ഇനി അങ്ങനെ ചെയ്യേണ്ട ഒരു പ ഒരു ചാക്കി ല് എന്തേങ്കിലും ആക്കി വെച്ചോ ഇനിവെരുമ്പോ കൊടുത്താതി ന്നൊക്കെ പറഞ്ഞു അങ്ങനെ പിന്നെ എടുത്തച്ച് ഇട്തച്ചിട്ട് കൊറേ കാലായിട്ടോ കെഴിഞ്ഞ കൊല്ലാട്ട എടുത്തച്ചതാ ന്നിട്ട് പടുത്ത് ഒരു ആള് വന്നിണ്ടായിരുന്നു അപ്പൊ ആൾക്ക് കൊടുക്കാറ് ഞ്ഞപ്പോ ഏട്ടൻ പറഞ്ഞു അങ്ങനെ കൊടുക്കണ്ട കടേല് കൊണ്ട് കൊടുക്കാച്ചെങ്ങെ നല്ല പൈസ കിട്ടും പറഞ്ഞു ഇന്നിട്ട് അങ്ങനെ അതും പിന്നെ കൊറേ ഒരു പെട്ടിവണ്ടിക്ക് കുള്ള സാനങ്ങ ള് ണ്ടായിർന്നേ കൊറെ കുട്ടികള്ടെ കളിപ്പാട്ടും കാസേര പൊട്ടി യെതും പിന്നെ അങ്ങനെ കൊറേ ഇണ്ടായിരുന്നു ആ അപ്പൊ അങ്ങനെ പോയപ്പോ ഇപ്പൊ അറനൂറ് രൂപക്ക് കിട്ടി
ആഹ്
ആ ഒരു പാമ്പ് മറ്റേ മരത്തിന്റെ മോള് കേറ ചേരെ യ്മരത്തിന്റെ മോള് കേറ ഇവിടെ ആ ചേരേന്നു ണു ആഹ് ആഹ് ചെരെന്ന്ണു
സലാങ്ക ഞാൻഫോണിലാ സലാങ്ക വായിജിന്റെ ഫോ ണിന്ന് വിളിക്കാൻ പറ സലാങ്കനോ ട് ജെ
ഉം ആഹ് കൊറെക്കെ ഇവിടെള്ളാണ് എന്താഅയി ന് മോള് കേറിട്ടാ പോണത്
ആ ഞമ്മള അങ്ങട്ട് ഉപ
വെന്ത ആഹ് അല്ല അഹ് വടെ കൊറേ തിന്നതാണ്
ത് ശരി.
ആഹ്, അധ്യാനൊക്കെ നോക് പക്ഷെ മരത്തിന്റെ മുള എന്താ കേറണംന്ന് റിയില്ല. മരത്തിന് മുകളിലൊക്കെ കെറോ ചേര. കേറ, ആഹ്, നകേറി പോൽണ്ട്.
ഇതിന്റെ മോളിക്ക് കേറാഞ്ഞാ മതി. ഓട്ടുംമ്പുറത്ക്ക് കേറഞ്ഞാൽ മതി. യറിയ.
ബീഫക്കെ കഴിക്കൊ?
ആഹ്, ബീഫൊക്കെ കഴിക്കും. ബീഫും ചിക്കനും കൂടി കഴിക്കില്ല. അങ്ങനെ കഴിച്ച കഴിഞ്ഞാ ഛർദ്ദിക്കും. അതിലൊക്കെ വയറിന് വല്ല വേദനൊക്കെ വരും. ചിലർക്ക ങ്ങനെ പറ്റില്ല രണ്ടും കൂടി ക
ആഹ്, ആഹ് ചിലർക്ക് പറ്റില്ല. ചിലർക്ക് ബീഫ് കൂട്ടിയ ചോറിയും. ഉം ചൊറിച്ചിലൊക്കണ്ടാ ചലോ.
ആഹ് അവിടെ ഏട്ടനൊക്കെ ചെമ്മീൻ കഴിച്ച കഴിഞ്ഞാല്. മറ്റേ. ! ! ! ! ! ! ! ! ! ! ണ്ടാവും. ആഹ്, അങ്ങനെ പറ്റില്ല. ഞാന് ന്റെ വീട്ടിലാ...
ആഹ്, എന്ന വന്ന്?
സായി ഇനിയിപ്പ ഈ ഈ ആഴ്ച അാലക്കെ അടുത്താഴ്ച ആായിട്ട് പോകവും
ഉം പിന്നെവിടുന്ന് ഒ ഒരുരാച്ചയ്ക്ക് പറഞ്ഞഴക്കോ രണ്ട ദിവസം കഴിഞ്ഞ കൂട്ടിക്കൊണ്ടും
അതെ അവിടെ അങ്ങനെയൊക്കെ തന്നെ
അ് കച്ചരംണ്ടാക്കിയരുന്നു എ അവിടെ പറഞ്ഞ ചോയ്ക്കും അവിടെ ഉമ്മേം എല്ലാ
അതെ ഉം അല ഇവിടെയതട്ടോ മറ്റേ വീട്ടുകാർക്കൊന്നും കുഴപ്പില്ല ച അവർക്ക് ങ്ങനെയാണ് കുഴപ്പം അവും അറിയും എന്താ പോരില്ലെന്ന് ചോയിക്കും പിന്നടെ പോവും
ണ്ടണ്ടാ അറ്റേ
ആഹ് ആഹ് നമ്മള് പറയാലെ അവിടെ നിന്ന് നിട്ടി പെട്ട പോരുമ്പോ അവിടെ രന്തല്ലാത്ത പോലെ തോന്നുന്ണേ ആ വീട്ടിക്ക് പണിക്ക് പോവും പണിക്ക് പോയിട്ട് പിന്നെ വൈകുന്നേരം വരുമ്പോഴല്ലേ നമ്മളുടെ ഒരു ഇത് ഇണ്ടാവുക അതില്ലാത്ത കൊണ്ടൊക്കെ ആവുമ്പോഴാണ് വരാൻ പറയണത് ആഹ
അവിടന്ന്ല്ലാടെ എല്ലാരും എന്നോട് കണിയെക്കും രണ്ട ദിവസം കഴളിയ ഇങ്ങോട്ട് വരണ്ട അവിടെ തന്നെ നിന്ന റിയും
അഹ് ശരി
ഓ
പിന്നെ പോയി കഴിഞ്ഞഞ് പിന്നെ കൊറേ ദിവസം കഴിഞ്ഞിട്ടേ വരോള്ളെ അതാണേ പെട്ടെന്നന്ന് വരാൻ പറഞ്ഞു കഴിഞ്ഞാലും പറയും ഇപ്പല്ലേ പോയി ഇത് റയി
ആ അതന്നെ സ്ഥിര ണ്ടയ ലോഗല്ലേ ല്ലോടുത്തുള്ളള്ളതാ ഇപ്പ അടുത്തല്ലേ ഈ പോയി വന്ന അപ്പ തനിക്ക് പോവാണോന്നോയിക്കും എനിക്ക് പിന്നെ ഇവിടുന്ന് കോഴിക്കോട്ന്ന് മലപ്പുറം എത്തണേ
ആഹ ആഹ രണ്ട് ജില്ലകളില അ അവകാരണം കൊറച്ച് ദൂര ഇണ്ടാവല്ലേ ആഹ് അല്ല അങ്ങനെയൊക്കെ പോകുമ്പോ പറയണ പോലെ കൊറച്ച ദിവസം നിന്നിട്ട് വരണ നല്ലത് ഇത്രയും ദൂരള്ള കാരണെ അതെ പറ ഞ്ഞ് മനസ്സിലാക്
ആഹ എങ്ങനെ പറഞ്ഞഞ് മനസിലാക്ക ഇടെ ചെിലപ്പോ കച്ചറൊക്കെ ഉണ്ടാ വരുമ്പോ ചിലപ്പം മുണ്ടൊന്നുംല്ല ആഹ ഓ വെങ്കരജസ്സ്ങ്ങ
ആഹ ആഹ ആ അങ്ങനെ
ഇനി എപ്പള ഫുഡ് കഴിക്കിയ ടൈം അയില്ലേ
ഇല്ല കൊറച്ച ചെയ്യും ആയിലെ ഒന്നരക്കെയില്ലേ ആ കഴിക്കണം എന്നാ കഴിക്കാൻ നോക്കട്ടെ ശെരിട്ടറാ
ആഹ ആയിക്കോട്ടെ യിക്കോട്ടെഎന്ന ശരി
ആഹ്